ആഹ് ആഹ് നിങ്ങള് കോള് ചെയ്യുന്ന അതേ സമയത്തന്നെ വേറൊരു കോൾ കേറി വന്നു അപ്പത് കട്ടാക്കി
ആഹ് ഞാൻ വിചാരിച്ച് താമസിച്ച് എടുക്കാൻ പറ്റുന്ന് എടുക്കുന്നില്ലെങ്കി കട്ടായി പോകോന്ന്
ആഹ് ഞാനേ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കണ സമയത്ത് ഫോണിൽ വേറെ കോള അതും അതേപോലെന്നോ അത് ഞാൻ കട്ടാക്കി
ആണല്ലേ ആഹ്
പിന്നെ എന്തൊക്കെ വിശേഷങ്ങള്
വിശേഷങ്ങളെന്തുവാ മഴയും ഇങ്ങനെ വെയിലൊക്കെ ഇടയ്ക്കിടക്ക് വെയിലും മഴയും ഇങ്ങനെ പോകുന്നു
ഇന്നൊരു യാത്രക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കിടക്ക പ്പോ ഫ്രീ ആയിട്ട്ങ്ങനെക്ക യാത്ര ഇണ്ടായിരുന്നു ഞാനെ കൂട്ടുരിയിട്ടൊന്ന്റങ്ങി പർച്ചേസിനൊക്കെ ഒന്ന് ഇറങ്ങി കുട്ടരിക്ക് കല്യാണണ്ട് അപ്പം അൾക്ക് ഡ്രസ്സ് ഇട്ക്കാൻ വേണ്ടിയിട്ട് കൂടെ പോയതാ അപ്പം ഡ്രസ്സൊക്കെ എടുത്ത് പടച്ച് കണ്ടപ്പോ ഒരു വെറൈറ്റി കളർ കണ്ടപ്പോ നമ്മളും വിചാരിക്കാണ്ട് എടുത്ത്പോയി ചെറിയാരു ബഡ്ജറ്റിലൊത്ങ്ങണപോല്ത്തൊക്കെ അവള് നല്ല പൈസടെ എടുത്ത്
രണ്ട് ജോഡി ഡ്രസ്സെടുത്ത് അവള് പിന്ന കല്യാണത്തിന് വേണ്ടീട്ടല്ലേ ഞമ്മൾ പിന്നത് കൂട്ട് പോയത് ന് കാണാം ചെയ്യാലോച്ചിട്ട്
ആഹ് ആഹ്
അങ്ങനെ ഷോപ്പില് പോയി രാ ഒരു പതിനൊന്നരക്കക്കെ ഞാനിവിടുന്ന് പോയി ആ പിന്നെവിടെ ചെന്ന് വഴ ആ അവിടത് കറങ്ങിപ്പിടിച്ച് എറങ്ങിയപ്പഴ് മൂന്ന് മണിയെക്കായി പക്ഷേ ഉള്ളില്മ്മ അറിയണില്ല അടെ കേറീട്ടേ എടക്കെടയ്ക്ക് അവര് നമ്ക്ക് വെള്ളക്കെ കൊണ്ടു തരും അങ്ങനെക്കൊള്ളൊരു കടേണ്. അതാര്ന്ന് സമാധാനം മാളൂണ് നല്ല ഷോ ഒരു ഷോപ്പ്ണത് എടക്കെടക്ക് നമ്ക്ക് ആ നമുക്കേ നല്ല കൂള് വാ വെള്ളം ഒക്കെ കൊണ്ട്ത്തന്നിരുന്നു
ആഹ് ആഹ്
സാധാരണ ആ സമയത്തൊക്കെ വെള്ളക്കെ കിട്ടുമ്പോഴേ ഒരു ഇളംന്നൊക്കെ കുടിക്കേണ്ട താണ് പ്പോട് കൂടിയുള്ള വെള്ളം കലക്കിയതൊക്കെ നല്ല നല്ല ഡ്രിങ്ക്സ് നല്ല ഇത്ണ്ട്
ആഹ്
ക്കാനായിട്ട് അപ്പാവക്കെ കുടിച്ചു എടക്കിടത്തോണ്ട് തരുവാവര് ഇങ്ങനെ കസ്റ്റമറ്കൾക്ക് അങ്ങനാക്ക ഞാനാദ്യയിട്ട്ട്ടാങ്ങനെ പോയിട്ട് കിട്ട് റ്റ്ണ്ട് പക്ഷേ ഇങ്ങനെ അത് ന പോലെ കല്യാണ പാർട്ടി ട്രസെട്ക്കാൻ പോവ്മ്പഴാ നമ്മള കൂടുതലവര് പരിഗണിക്ക പഷ് ക്ഷിതതല്ല സാധാരണ നമ്മ പോ പോ ചെല്ലൂലേ അങ്ങനെ ഒര് നമുക്ക് അങ്ങനെക്കെ തരുന്നെ നല്ല സ്വീകരണം പിന്നെ എടക്കെടക്കിങ്ങനെ വെള്ളം കൊടുത്തരുമ്പോഴും നമുക്ക് ക്ഷീണറിയില്ല
ആഹ് ചെല കടകളിൽ ചെന്ന് ഞാൻ
തന്നെ നമുക്ക് വെള്ളം അതിനായിട്ടൊരു സ്റ്റാഫ് തന്നെണ്ട് അവിടെ ഒരു ലേഡി സ്റ്റാഫ് വന്നിട്ട് നമുക്ക്ങ്ങനെ വെള്ളക്ക കൊടുത്തെര്ന്ന് അതൊക്കെ എനിക്ക് നല്ലിഷ്ടായിട്ടാ
ആന്നല്ലിയോ
കെണങ്ങിയ ഒരു ഡ്രസ്സും കിട്ടി അവര് പോന്നപ്പോ നല്ല ഒര് ഗൂഗിൾ റിവ്യൂ ഒക്കെ എ എടുത്ത് കാണിക്കാൻ വേണ്ടി ട്ടേ അപ്പ അതൊക്കെടുത്ത് നല്ലൊര് തായിരുന്നു നമുക്ക് മനസ്സിനെണെങ്ങിയ ഡ്രസ്സ് കിട്ടു അടന്ന് പോയി കഴിഞ്ഞാല് ഏ തപ്പി തപ്പി തപ്പി നമുക്ക് എണങ്ങിയത് അവിടെ കിട്ടും അതോറപ്പ എങ്ങ പോയതാ അങ്ങനെ തിരിച്ച് പോരണ വഴി ക്ക് ഞങ്ങള് പോയപ്പഴ് ഈയ അത്ര ഓർത്തില്ല അങ്ങ കി കണ്ട ബസിനങ്ങട്ട് കേറിപ്പോയി തിരിച്ച് ഞങ്ങ പോന്നപ്പ ഞങ്ങ ആദ്യായിട്ട് പ്രിയദർശിനീല് കേറി സ്ത്രീക സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്ര ചെയ്തു ഹഹഹ ആദ്യായിട്ട് ഞങ്ങള് ആഹ് ഞങ്ങക്ക് കിട്ടിന്ന അങ്ങനൊരു സംഭവം അതൊര് സന്തോഷം അങ്ങനെ കേറിയപ്പളേ ആദ്യായിട്ടല്ലെ
അങ്ങനെ പ്രിയദർശിനീല് കേറിയ സന്തോഷം അത് നമ്മ ഫസ്റ്റില് ഇങ്ങനെ ദ് ഒത്തിരി ദൂര ണ് എന്നാലും പോയി ഞങ്ങള് പൈസ ഇല്ലാണ്ട് കേറി പോന്നത് ഇങ്ങനെരു സംഭവം പത് ഇങ്ങനെത്ണ്ടായിട്ട് നമ്മ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പക്ഷെ അങ്ങട് പോയ സമയത്ത് ഓർമ്മണ്ടായില്ല ഞങ്ങള് പോയ സമയത്ത്ൊട്ട ഓർമ്മ ഉണ്ടായില്ല ലഗേജും സാധനങ്ങളും ആയിട്ട് തിരിച്ച് വരുമ്പോാണ് ഓർമ്മ വന്നത് ആ പ്രിയദർശിനിയ അല്ലേ അപ്പൊ ഇതോരാണ് ഞങ്ങള് അങ്ങട് സ്റ്റോപ്പിലേക്ക് എത്തുമ്പഴത്തേനും പോയി കഴിഞ്ഞു പിന്നെ അവിന്ന് കുറച്ച് നിന്നപ്പത്തേക്കു വേറെ പ്രിയദർശിനി വന്നൂട്ടാ പിന്നെന്താ
പിന്നെ അങ്ങനെ പ്രിയദർശിനികൊക്കെ കേറി പർച്ചേസ്ക്കെ ചെയ്തു സാധനങ്ങളൊക്കെ വാങ്ങി
പ്രത്യേക ഒരു സന്തോഷം തോന്നി ആദ്യമായിട്ടല്ലേ
ആഹ ആഹ
പ്രിയദർശിനി കയറിയത്
ആ ആ
അല്ല തിരക്കാ ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാല് പെണ്ണുങ്ങളും ഉണ്ട് പക്ഷെ പെണ്ണുങ്ങളൊക്കെ അകലന്നൊക്കെയുള്ള സ്ത്രീകളായിട്ടേ ഇനി ആ അമ്പലം അമ്പലത്തിൽൊക്കെ പോയിട്ടൊക്കെ വരുന്ന വഴി കുര് വായരം അമ്പലത്തിൽ പോയിട്ടൊക്കെ വരുന്ന വഴി അങ്ങനെ ആ വഴിയൊക്കെ കയറി ദൂരമൊക്കെ ഉള്ളവരും ദൂരന്ന് വറിുന്നവരും അങ്ങനെയൊക്കെ ആയിട്ട്
ഇപ്പൊ പിന്നെ എന്ത് ഫ്രീ ആയിട്ട് പോകുന്ന കൊണ്ട് എവിടെ വേണമെങ്കിലും പോവാ അല്ലേ
ആഹ് നമ്മുക്കൊക്കെ അങ്ങനെ പോവാം മൂന്നാറിയിലൊക്കെ പോവാന്ന് പറയണ്ട്
ഒരിസിം പോണല്ലേ
ആഹ അതന്നെ ഒരിസ പോണം
ഉ പോകണം ഉം പോവാാം എല്ലാർക്കും കൂടെ ഒരു ദിവസം പോണം
മ്മ്ഹ് മ്മ്ഹ് ഫുഡിന്റെ കാര്യം മാത്രം നോക്കിയാ മതിയല്ല യാത്ര ചെലവ് ഇല്ലല്ലോ
ആഹ അല്ലല്ല യാത്ര ചെലവ് ചെലവലിയ ചെലവ് വണ്ടിക്കൂലിക്കാണ് നമ്മള് പൈസ തെകയാത്തത്
മ്മ് പിന്നെ നമുക്ക് എന്തേലും ഫുഡ് വങ്ങി കഴിക്കണ്ട കാര്യത്തിൽ മാത്രം അത് നമുക്ക് കൈലൊക്ക പിടിക്കുക അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വാങ്ങി കഴി കാം
ആഹ അതന്നെ ആ പൈസ ഉണ്ടെങ്കി വല്ല വങ്ങിച്ച കഴികാം
ആഹ അതെ അങ്ങനെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് ഞാൻ എന്റെ വിശേഷങ്ങള് പറഞ്ഞ അവിടത്തെ വിശേഷൊക്കെ എന്താ
ഇവിത്തെ വിശേഷൊന്നും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അന്ന് പോത്തൊക്കെ ഉണ്ട് അങ്ങനെ തോലൊടിക്കാനൊക്കെ പോയി മഴയൊക്കെ പെയ്ത് നനഞ്ഞു കുളിച്ച് മ്മ് അങ്ങനെയൊക്കെ ഇങ്ങ് വന്നു ആ പുല്ലൊടിക്ക്
ആ പുല്ല് പുല്ല് പുല്ല് വെട്ടല് ലെ മ് മ് മ് മ് അയിന് എന്തെന്നാ പറയാ തോല
തോല്
ആഹ ആ് ഞങ്ങളെ അവിടെ തോല്ന്ന് പറയണത് മരത്തുമ്മന്ന് എടുക്കണ തോലുണ്ടാവും പിന്നെ ഹ് ഹ് തോഹോലന്നണ്
ഞങ്ങളെ അവിടെയൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ചപ്പം എന്നൊക്കെയാ പറയുന്നത്
മ്മ്
പ്പ് പുല്ല് എന്നൊക്കെയാ പറയുന്നേ ഇവിടെ തോല് അങ്ങനെയൊക്കെ പറയുന്നേ
ആഹ് ഓരോ ഭാഗത്ത് ഓരോ ഇതല്ലേ
മ് ഓരോ ജില്ലയ്ക്ക് ഓരോ പ്രത്യേകതകളാണ്
ആഹ്
അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നനഞ്ഞു കുളിച്ച് നിസ്കാരൊക്കെ കഴിഞ്ഞു
ആഹ് ആഹ് പോത്ത് ണ്ടോ വീട്ടില്
ആഹ് ഉണ്ട്
എത്രണ്ണം
മൂന്നെണ്ണം ഉണ്ട്
ആഹ് കൊണ്ടോയി കെട്ടൊന്നില്ല പോർത്തക്ക ഇറക്കൂലേ
ഓ കൊണ്ട് പോവും ഇപ്പൊ മഴയതിനെ കൊണ്ട് എവിടെ പോവാനൊന്നും പറ്റുന്നില്ല എല്ലാടോ കാടൊക്കെ അടിച്ച് റബ്ബറൊക്കെ ഉള്ളതിനനെ കൊണ്ട് റബ്ബറിനകത്തൊന്നും കൊണ്ട് കെട്ടാൻ ഒക്കത്തില്ല
ആഹ് ആഹ്
അങ്ങനെയൊക്കെയള്ള ഒരുവിധം ഇന്നലെ രാവിലെ ഒരു നൂറ് ഗ്രാം ഒക്കെ വരും
ആഹ്
മൂന്നെണ്ണവും അത്രയും തൂക്കം തന്നെ ഉണ്ടോ
അ അങ്ങനെ ആഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്
ആഹ് അതെ മൂന്ന് മൂന്ന് പോത്തുള്ളതും അത്രയും തന്നെ
ആഹ് ഒരു പോത്ത് ഒരു നൂറ് നൂറ്റി ഇപ്പത്തി നൂറ്റി ഇരുപത് കിലോയൊക്കെ കാണും ഒരു രണ്ട് പോത്തുകള്
അയിതിന കൈകാര്യങ്ങൾ ഒക്കെ ചെയ്യണത് കൊണ്ടും കെട്ടലും ആതെ ആഹ്
അവരുടെ കാര്യം നോക്കി ഇങ്ങനെ പോകുമ്പോ സമയങ്ങളൊക്കെ അങ്ങ് പോകും പെട്ടെന്ന്
ഉമ് ഉമ് ഉമ് ഏഹ് വീട്ടിലാരൊക്കെ
വീട്ടിൽ എല്ലാരും ഉണ്ട്
ഉമ്
അവരുടെയക്ക കൂടെ നിക്കുമ്പോ നമുക്ക് സമയം പോവുന്നത് അറിയത്തില്ല ഒരു ദിവസം രാവില എണീ തീഞ്ഞ വെള്ളം കൊടുപ്പും കാര്യങ്ങളുംയി ചേട്ടക്കും ഇങ്ങോട്ട് പോക്ക ഇങ്ങോട്ട് പോക്കും വീട്ടില ജോലിയൊക്കെ ഒതുക്കി പിന്നെവിടെ കൂടെ നിൽക്കുമ്പോ അതൊ ഒരു രസവും സമയങ്ങളങ്ങ് പോവും പിന്നെ ഇപ്പഴത്തെ സ്വർണത്തിന്റെ ഒക്കെ വിലയില്ലേ ഒർണത്തിന് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് വളർത്തി കഴിഞ്ഞ ഒരു സമയ ആവുമ്പോ നമുക്ക് സ്വർണ്ണ വില കിട്ടും
ആഹ്
മുംപൈ ഇത്പലെ ഒരെണ്ണം ഉണ്ടന്ന അതിനെ ഇതൊക്കെ വലുതാക്കി വിറ്റു
ഉമ് ഉമ്
ഓരോ കമ്മലൊക്കെ മേടിച്ചു
ഉമ്
പിന്നെ അന്നത്തെ സ്വർണത്തിന്റെ വിലയല്ല ഇന്ന്
ആഹ് അന്നൊക്കെ വാങ്ങാൻ പറ്റും ഇപ്പ നമക്ക് വാങ്ങല് നടക്കൂല
കഴിഞ്ഞ വർഷം ആഹ് അയ്ൻ മുമ്പത്തെ വർഷം വരൊക്കെ സ്വർണത്തിന്റെ വില കുറവ ഉണ്ടായിരുന്നു ഇപ്പ പിന്നെ ഇപ്പ ഒരു ഗ്രാമിനന്നെ ഒരു പയ്നയ്യായിരം പുറത്തായില്ലേ ഇനിയിപ്പൊ നമക്ക് മക്കളെ കെട്ടി ചൂടുന്നതായാലും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പാടാ
ഉമ് ഉമ് ഇപ്പ ആഗ്രഹിക്ണും ഇല്ല
ഉമ് ആഗ്രഹം പെൻ കൊച്ചുങ്ങള ഉള്ളവർക്കെ ഉള്ളൂ പാട്
ആഹ് അതന്നെ
കെട്ടിച്ചുവിടാൻ നേരത്തോ അല്ലെങ്കിൽ പ്രായം മാവുമ്പോഴൊക്കെ നമുക്ക് ഓരോന്നും മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റത്തില്ല
ആഹ് അതന്നെ
അങ്ങനെയുള്ള ഓരോ വിഷമങ്ങള്
എത്ര കുട്ട്യാളുണ്ട്
ഹലോ
എത്രട്ടിയേളാ
ഒരു പെൻകൊച്ചാ രണ്ടാം ക്ലാസ് പഠിക്കുന്നു
ആഹ് ആഹ് ആഹ് ആഹ് ആകൊരുട്ടിയൊള്ളുലെ
അല്ല ഒരു മോനൂണ്ട് രണ്ടര വയസ്സായി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് രണ്ടര വയസ്സ് ആഹ് അപ്പ അംഗനവാടിലൊന്നും ആക്കാനായിട്ടില്ല
ഇല്ല അംഗനവാടിയിലാക്കാനായില്ല അത് മാസം തെകയാതെ പ്രസവിച്ച കുഞ്ഞാ
അതെ
ആഹ് അങ്ങനെ
അപ്പ എത്ര മാസത്തീട്ട് പ്രസവിച്ച് മാസം തെയാണ്ടയായിരുന്നു ആഹ് ആഹ് ന്നട്ട് പിന്നെങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നൊ ന്നട്ട്
ഒരു മാസം ഹോസ്പിറ്റലി കിടന്നു
ഉ ഉം ഉം ഉം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുട്ടിക്ക് എങ്ങനെ ആള്
ഇപ്പം ഇപ്പ അവൻ കൊഴപ്പല്ല ഇപ്പ അവൻ ആക്റ്റിവായി
ആഹ് ആഹ് ആഹ് അഹ് ങ്ങനെ വയ്യായൊക്കെ വരുമ്പഴ് ശ്രദ്ധിക്കണം ല്ലേ
ആഹ് വയ്യായ്മ പനിയൊക്കെ വരുന്നെങ്കി ഒരു മാസം മൊത്തോങ് പനിയായിരിക്കും
പ്രതിരോധം കുറയുവല്ലോ ഇങ്ങനെ ഉള്ള കുട്ടികൾക്ക് ആഹ് അതന്നെ പ്പ ഈ മഴക്കാലൊക്കെ ആവുമ്പഴ് ശ്രദ്ധിക്കണം കൊതുകും
ആഹ് കൊതു പിന്നെ സംസാരിക്കാനുക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെ ഇപ്പം കൊറച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി
മഴക്കാലാവുമ്പഴേ കൊതുക് അങ്ങനെള്ളതേന്നൊക്കെ ശ്രദ്ധിക്കണം കുട്ട്യേള് ആ കുട്ടിനെ പ്രത്യേക തൊരി അസുഖങ്ങൾ വരാണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ആഹ് ആ ഇത്തിരി കുര് ത്തകേടുന്ന ച്ചാല് നമ്മള് കൂടുതൽ ലാളിച്ച് ഓമനിച്ചല്ലേ വളർത്താ പെട്ടെന്ന് നമ്മ പിന്നെള്ള കുട്ടിളോട് ശിക്ഷണം നടത്ത്ണപോലെ ആളോട് അധികം ഇതാക്കൂലല്ലോ നമ്മളത് തഴുകി
അവരുടെ ഇഷ്ടത്തിന് ആഹ് അവരുടെ ഇഷ്ടത്തിന് എല്ലാം നമ്മള് സപ്പോർട്ടെയ്തൊടു തുമ്പ അവർക്കതൊരു ഏള്തരോണ് അതിന്റെതായ കുര് കുരുത്തകേടുകളും ബഹളവും അടിയും പിടിയും ആ മുതലെടുക്കും മുതലെടുക്കും നല്ല രീതിക്ക് ക്കെ ഇവര് മൊതലെടുക്കും
ആഹ്
ത്തോര് ത്തോര്
ഉം രണ്ടര വയസല്ലേ പിന്നെ ഇഞത് ഒന്ന് ആയിക്കിട്ടാൻ പാടാ അഞ്ച് വയസ്സ് വരേം അഞ്ച് വയസ്സ് കഴിഞ്ഞാല് വാശിം ഇതൊക്കെയിരിക്കും അവര്ക്ക് അവര് പറണ കാര്യങ്ങള് സാധിച്ച്കിട്ടൂന്ന് അവർക്കറിയേ
ആഹ് അറിയാം
ഉം എന്താന്നാ പേര് കുട്ടിയിടെ
റംസായ്
ആഹ് ആഹ് ആഹ് ആഹ് ന്നാ പിന്നെ വിളിക്കാ ശരിയന്നാ
ആഹ് ശരിയെന്നാ
ഓക്കെ ആ
നവ